ഹലോ
ഹലൗ
ആ കേൾക്കുന്നില്ലേ
ആഹ് ഉണ്ട് ണ്ട്
ഏഹ് കേൾക്കുന്നില്ലേ. ആഹ് എന്തൊക്കെണ്ട് വിശേഷം
വിശേഷോന്നുല്ല അവിടെയോ
ആഹ് സുഖം തന്നെ
ആഹ്
ഏ എന്താ മക്കളൊക്കെ പറയുന്നത്
ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടേ ഉള്ളൂ
ആണോ ആ... ഇനി എന്താ പ്ലസ് ടു ഹാഫ്റ്റർ പ്ലസ് ടു നി എന്താണ് നോക്കുന്നത്
ഇനി എന്തേലും പാരാമെഡിക്കൽ കോഴ്സ് നോക്കാനാണ്
ആഹ് ബയോളജി ആയിരുന്നോ പ്ലസ് ടൂല്
ഹ് ഏരുന്നു
ആഹ് ആ എങ്ങനെണ്ട് എത്ര പെഴ് സെന്റേജ് ണ്ട്
എനിക്ക് സെവന്റി ണയൻ പെഴ്സെൻറ്റേജ്
ആഹ് എത്ര എപ്ലസ് ണ്ട്
എ പ്ലസ്സ് മൂന്നെണ്ണം
ആണോ ആഹ്
ആഹ്
ആഹ് ഏതൊക്കെ സബിലൊക്കെയാണ്
മാത്സും ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജ്
ആഹ് എക്സാം ഒക്കെ എങ്ങനെണ്ടായിന്ന ടഫ് ആയിര്ന്നോ
എക്സാം കൊഴപ്പില്ലായിരുന്നു
ആഹ് ആഹ്
ഫസ്റ്റ് ക്കെ ആയതുകൊണ്ട് ചെറുതായിട്ട് അലമ്പി അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു
ആഹ് ആഹ് ഇപ്പോ ഈ വർഷത്തെ എ പ്ലസിന്റെ നിരക്ക് നോക്കുകയാണെങ്കിൽ ഒമാൻ റ്റീസിലാണ് വളരെ കുറവ് എന്നാ പറഞ്ഞത് ഏറ്റവും കുറവ് എ പ്ലസ ഉള്ളത് മാൻറ്റീസിലാണ് ഏറ്റവും കൂടുതൽ ബയോളജിയിലും അല്ലേ സോറി സയൻസ് വിഷയങ്ങളില അല്ലേ
ആഹ്
ആഹ് പത്തിലൊക്കെ എങ്ങനെയായിരുന്നു മാർക്ക്
പത്തില് എനിക്ക് എയ്റ്റി ടു പെർസെന്റേജ ആയിരുന്നു
ആഹ് കേരള സിലബസ് ആയിര്ന്നോ അതോ ഇരുന്നോ
സി ബി എസ് ഇ ആയിരുന്നു
ആണോ ഇപ്പോൾ പ്ലസ് ടു സി ബി എസ് ഇ ആണ്ല്ലേ
അല്ല പ്ലസ് ടു സ്റ്റേറ്റ് ആയിരുന്നു
ആഹ് ഉം എങ്ങനെ ഇണ്ടായിരുന്നു ക്ലാസ്സൊക്കെ പ്ലസ് പ്ലസ്ടുത്തെ കംഫർട്ട ആയിര്ന്നോ ഈ മനസ്സിലാകുന്നുണ്ടായിരുന്നുോ ക്ലാസ് കെ
ആഹ് അതൊക്കെ മനസ്സിലാവണ്ടായിരുന്നു
ഹലോ
ഹ ഹലോ
ഇപ്പോൊ അലോട്ട്മെന്റ് കൊടുത്തോ അലോട്ട്മെന്റ് കൊടുത്തോ
അലോട്ട്മെന്റ് കൊടുത്തില്ല അഡ്മിഷൻ എടുക്കാൻ ഇങ്ങനെ നോക്കുന്നു
ആഹ് ഇപ്പൊ ഗവൺമെന്റിന്റെ ഇതില് കിട്ടില്ലേ ഗവൺമെന്റിന്റെ ഇതില് കിട്ടില്ലത്
ഗവൺമെൻറ്റില് കിട്ടുമായിരിക്കും അതിനെ നോക്കിയില്ല അതിനെക്കുറിച്ച് കാ ഹലോ
ആഹ് ആഹ് അതാണല്ലേ ആഹ്
ആഹ്
ഒരു കസിനുണ്ട് അതിനിപ്പോൊ ആഹ് പ്ലസ് ടു കഴിഞ്ഞി ഇരിക്കകയാണ് കൊമേഴ്സിലായിരുന്നു ആഹ് ആളും ഇപ്പോ അലോട്ട്മെന്റ് കൊടുത്ത നോക്കിട്ടുണ്ട് ശേ കിട്ടോ എന്തോ ആഹ് ആൾക്ക ഈ പറഞ്ഞമാതിരി മൂന്ന് എ പ്ലസ് ഉണ്ട് മൂന്ന് ബിപ്ലസും ആണ്
ആഹ് ഏതാ കോഴ്സ് ഏത് കോഴ്സിനാണ് കൊടുത്തേക്കുന്നത്
ഏത് കോഴ്സിനാന്ന് ഞാൻ ചോദിച്ചിട്ടില്ല അലോട്ട്മെന്റ് കൊടുത്തുന്നാ പറഞ് ആ എന്താന്നാവം അറിയില്ല എനിയ്ക്ക്
ആഹ്
എഞ്ചിനീയറിങ്ങിന്റെ എന്തിനോ ആണെന്ന് തോന്ന്ന്ന്
ആഹ്
ആഹ് ആ എന്താ ബി എസ് സി നഴ്സിംങ്ങൊന്നും എന്താ ചൂസെയ്യാര് ചൂസെയ്യാര്ന്നേ
നേഴ്സിങ്ങിനോട് അങ്ങനെ താല്പര്യം ഇല്ല അതുകൊണ്ടാ
ഉം ആ എന്തെങ്കിലും എൻട്രൻസ് എക്സാം എന്തെങ്കിലും എഴതുന്നുണ്ടോ ഇനിയും
എൻട്രൻസ് ഞാൻ ഒന്നും അറ്റൻഡ് ചെയ്തില്ല ആ സമയം ആയപ്പോ കൊറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റൽ കേസൊക്കെയാ അപ്പോ അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല
ആണോ അങ്ങനെ
ആഹ്
പിന്നെ ഏ എന്തൊക്കെയാണ് ഏ വിശേഷൊക്കേ അപ്പോ അങ്ങനെയാണല്ലേ അതിന് എത്ര ഫീ ഇപ്പൊ ഈ പാരാമെഡിക്കൽസിന്റെ ഇതിന്
ഫീ പാരാമെഡിക്കലിൽ കൂടുതലും ആ അതെ പ്രൈവറ്റ്ആണ് രണ്ട് വർഷത്തെ കോഴ്സാണ് ഇപ്പോ ചൂസ് ചെയ്ത് വച്ചേക്കുന്നേ
അതിനു ശേഷം ട്രെയിനിങ്ങിന് കേറാം അല്ലേ
ആഹ്
എങ്ങനെ ആ ഫീ ഒക്കെ എങ്ങനെയാണ് നിങ്ങള് ചോദിച്ചു നോക്കിയോ
ഫീ രണ്ടു ലക്ഷത്തിന് ബിലോ
അങ്ങനെയാണല്ലേ
ആഹ്
ആഹ് ഏ എന്തൊക്കെയാണ് വീട്ടിലേ ക്കേ വിശേഷം സുഖമാണോ?
വീട്ട്ല് വിശേഷം ഒന്നുമില്ല ഇവിടെ കസിൻസും ആന്റിമാരൊക്കെ വന്നിട്ടുണ്ട്
ആഹ്
അപ്പ എല്ലാരും ഇങ്ങനെ ചക്കയുടെക്കെ സീസണല്ലേ അപ്പൊ അവരിങ്ങനെ ചക്ക പൊരിച്ചുകൊണ്ടക്കെ നിക്ക്യാ
ചക്കന്റെ സീസണാണ് ഇപ്പോ കഴിയാന
പിന്നെ വീ അവ്ടെ വീട്ട്ല് ആരെ ക്കേണ്ട്?
ഇവ്ടെ ഉമ്മ ഉപ്പ ഒക്കെണ്ട്.
മാരീട് ആണോ?
അതെ മാരീഡ് ആണ്.
ഉം മക്കള്?
മൂന്ന് മക്കള്ണ്ട്.
ആഹ്
ഉം ഓ അവിടെ കസിൻസും കാര്യങ്ങളൊക്കെയാണ് എന്തോ ആ തൊടങ്ങി തൊടങ്ങി ആ അവർക്ക് ജൂൺ തേർഡ്നാണ് ഒരാൾക്ക് സ്റ്റാർട്ടെയ്തത്. ഒരാൾക്ക് ജൂണ് ഫസ്റ്റിന് ഒരാൾക്ക് ഇനി ജൂണ് ട്യൂവൽത്തിനാണ്
ആഹ് ചെറിയ മക്കളാ ഉം
ഒരാള് എട്ടില് വല്യ ആള് എട്ടില്.
ആഹ്
രണ്ടാമത്തെ ആള് ആഹ് യു കെ ജി ഉം യു കെ ജി ആണ് അപ്പോൾ ചെറിയ ആളെ എൽ കെ ജിയിലേക്ക് ചേർത്തിന്നാണ്.
ഓ വഴക്കൊക്കെ ഉണ്ടോ അവര്?
ഏഹ് അങ്ങനെയൊന്നുമല്ല അധികല്ല ഒരു ഫോണിനാണ് ഫുൾ അടിക്ട് അടി ഇണ്ടാവ ഫോണിനാണ് അല്ലാതെ അങ്ങനത്തെ ഏ തമ്മി കണ്ടാലുള്ള അടി അങ്ങനെയല്ല.
ആഹ് ഇവിടെ അതെ പിള്ളേര് ഫോൺ എപ്പോഴും വേണം അവർക്ക്
നിങ്ങള എത്ര മക്കളാണ്.
ഞങ്ങള് നാലു പേര്.
ആഹ്
ഉം
ഓ ഉം ഇനി അങ്ങനെയാണല്ലേ ആ കോഴ്സ എടുക്കാനാണ് പ്ലാൻ അല്ലേ?
അതെ അതെ
ഏ ഈ ഇതില് ഏറ്റവും ടഫ് സബ്ജക്ട് ഏതായിരുന്നു? ഇപ്പൊ ഈ ബയോളജിയില്.
എനിക്ക് കെമിസ്ട്രി ആയിരുന്നു പാട്.
ആഹ് എന്റെറെ അനിയത്തി ഇപ്പോൾ പ്ലസ് ടു ലാണ് ആള് സയൻസ് തന്നെയാണ്.
ഇപ്പൊ പ്ലസ് ടു ല്ലോ അതോ പ്ലസ്്ടു കഴിഞ്ഞോ?
കഴിഞ്ഞിട്ടില്ല ഇപ്പൊ പ്ലസ് ടു ലാണ് കഴിഞ്ഞിട്ടില്ല ആള് ഏ ബയോസയൻസ് തന്നെയാണ്
ആഹ്
ആളും ഇത് തന്നെയ പറയുന്ന ആഹ് കെമിസ്ട്രി നല്ല പാടാണന്ന് പറയുന്നുണ്ട് ഏറ്റവും ടഫ് സബ് കെമിസ്ട്രി ആണെന്ന പറയുന്ന അപ്പോ അവിടക്ക് ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്
റിസൾട്ട്
പ്ലസ് വണ്ണിന്റെ റിസൾട്ട് വന്നിട്ടില്ല
വന്നില്ലാല്ലേ
ഇല്ല അത് അല്ല സ്റ്റേറ്റാണ്
ആഹ് പിന്നെ ഫുഡ് കഴിച്ചോ
ഫുഡ് കഴിച്ചിട്ടില്ല ആവുന്നല്ലേ ഒള്ളൂ നമ്മള് ഇവിടെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാ കഴിക്കാറ്
ആഹ്
ആഹ് അവിടെ ഫുഡൊക്കെ കഴിച്ചോ
ഇല്ല ഇവിടേം സമയാവുന്നേ ഒള്ളൂ
ഏഹ് നീ ഇപ്പോ ചെറുതാണോ ചെറുതാണോ മൂത്തതാണോ
ഞാൻ മൂത്തതാ എനിക്ക് താഴെ മൂന്ന് പേര്
ആഹ് അവരൊക്കെ എത്രയിലാ
ഒരാള് അഞ്ചില് ഒരാള് ഒമ്പതില് ഒരാള് നേഴ്സറി ഉം
എങ്ങനെ പോകുന്നു അവര് ഒക്കെ സി ബി എസ് ഇ അല്ലേ
ആഹ് അതെ അതെ
എങ്ങനുണ്ട് ഒമ്പത് പഠിക്കുന്ന ആളൊക്കെ
ഒമ്പത് കൊഴപ്പില്ല പഠിക്കാനൊക്കെ അവർക്കും മടിയാ
ഇപ്പൊ അത്യാവശൃം നല്ല ടഫും ആണെന്നൊക്കെ പറയുന്നുണ്ട്
അതെ സിലബസൊക്കെ മാറ്റിട്ടുണ്ട്
അതെ മാറ്റിട്ടുണ്ട് ഓഹ് പിന്നെ സി ബി എസ് ഇ എങ്ങനെയാന്നുള്ളത് അറിയില്ല നമുക്ക് സി ബി എസിനെ കുറിച്ച് അറില്ല ഇവിടെ എന്റെ വല്ല്യ മോന് രണ്ട് വരെ സി ബി എസ് ഇ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സെ സ് സ്റ്റേറ്റിലേക്കാക്കി
ആഹ്
അങ്ങനെയാണ് ഓഹ് ഉം അവരെ ഫീ ഒക്കെ എങ്ങനെയാ
അവിടെ ഫീ ഒക്കെ ഫോർ തൗസൻ് അങ്ങനെ എന്തോ ആന്ന് തോന്നു കറക്റ്റ് എനിക്കറിയില്ല അത്
ആഹ് ആഹ് എങ്ങനെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സൊക്കെ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ഒക്കെ പത്ത്ത്തെ ഫ്രണ്ട്സ് തന്നെ ആയിരുന്നൊ ഉണ്ടായത്
അല്ലല്ല ഒരു പരിചയവില്ലാത്ത സ്കൂളിലായിരുന്നു പോയത് പ്ലസ്സ വൺ പ്ലസ്
ആണോ ആഹ് ആഹ് അടുത്തന്നെ ആരുന്നോ
അപ്പൊ അങ്ങനെ അറിയാവുന്ന ആൾക്കാരില്ലായിരുന്നു അങ്ങനെ
ആഹ് അടുത്തായിരുന്നോ സ്കൂള്
അടുത്ത്ച്ചിരി ഇച്ചിരി ദൂരം ഒണ്ട് പരിചയമില്ലാത്ത
അത് നമുക്ക്ണ്ടാവും ഓര് പരിചയല്ലാത്ത സ്കൂള്ല് പോയിപ്പെട്ടാല് ഉണ്ടാവും ഇവിടെ പിന്നെ ആ ആൾക്ക് നമ്മളെ സ്കൂളി തന്നെ കിട്ടി ഏന്റെ അനിയത്തിക്ക് നമ്മളെ സ്കൂളിലാള് ടെൻത് പഠിച്ച സ്കൂള് തന്നെ കിട്ടി അതുകൊണ്ട് വലൃ പ്രശ്നല്ല അവലെ അവരെ ഫ്രണ്ട്സന്നെ കാര്യായിട്ട് ഒക്കറിയാവുന്ന ഫ്രണ്ട്സ്
എനിക്കൊരു കോള് വര്ണ്ട് ന്ന ഞാൻ പിന്നെ വിളിക്കാം.
ഓക്കെ